ആഹ് കേക്കുണ്ട് എന്തൊക്കെയ വിശേഷം
സുഖം ഇന്ന് ക്ലാസിന് വുന്നില്ലേ
ഇന്ന് നോട്ടപ്പടായിരുന്നു
എങ്ങനെ ഇണ്ടായിനോ
എന്താ ഞാന് എന്താ തിയറി എഴുതി തന്നതൊക്കെ കൊറെ ആ എന്താ ടൈപ്പ ഇ ഇജ ജ എത്ര ദിവസമായിരുന്നീന്ന് അൈ്മേ
ഞൻ അധികംന്നും ഇരുന്നിട്ടില്ല
ആ രണ്ടു ദിവസം
ആ രണ്ടു ദിവസം അത്രൊക്കെ തന്നെ ഉള്ളു ഇനി അടുത്ത വ്യാഴാഴ്ച അല്ലേ
ആ ഞാൻ അടുത്ത വൃാഴായ്ച്ച ചോദിക്ക ചോക്കണം വിചാരിക്ക്‌ണ്ട് പിന്നെ രണ്ടു ദിവസം എടു കട്ടെ
ഇന്നാ അനക്ക്‌ പെട്ടെന്ന് തീർത്തൂടെ
അപ്പ ഞാൻ ഉം ഇജ്ജ് പറഞ്ഞ പോലെ പെട്ടെന്ന് തീർക്കാൻ നോക്കണം ഞാനൊരു താത്താനെ കാത്ത്ക്കാ കാത്ത് കാത്ത്ക്കേനി ആ താത്താക്ക് പ്ലടുവിന്റെ എക്സാം ഇണ്ട്
ആഹ ഈ പറഞ്ഞീന്നു അത് ആഹ
ഓ ഞമ്മള് ഓരോരുത്തരെ കാത്ത്
ഹലോ ഞമ്മളെ ടൈമ് പോയിക്കാരം മറ്റോ ഓള് ഇണ്ടായി വന്ന്
താത്താന്റെ ആ മം അന്താ മറ്റേ താത്താന്റെറത് ഈ മൂന്ന് രണ്ടു മാസം കൊണ്ട് കഴിയും ചെയ്യേ താത്ത അല്ലെങ്കിൽ പിന്നെ എനക്ക് അവനോട് എന്ത് പറഞ്ഞിട്ട പോക അറി
ആഹ് അത് ശെരിയാണ് ആ താത്താക്ക് എങ്ങനെ ക്ലാസ്സ് അപ്പം?
മൂന്നുസാണേ ഒന്നര മണിക്കൂറച്ച് ഉം ഉം അങ്ങനെല്ല ആഹ് അത് എന്താ മൂന്നുസം രണ്ടു മാ മസം അങ്ങനെയണേ. രണ്ടു മാസം ഇണ്ടാവും എന്തായാലും.
ആഹ് അന്റത് എങ്ങനെ?
ഇതിന്ന് വന്നിട്ട് അയിന് പ പ്രെഗ്നന്റും ആണത്. ഈ കോഴ്സിന് ചേർന്നേന് ശേഷം രാത്രി തുന്നല് പഠിച്ചാൻ വന്നതാത്രേ ഫാഷൻ ഡിസൈനിങ്. പക്ഷേ പിന്നെ എന്താവും മെഷിൻ ചൗട്ടാൻ പ റ്റൂലല്ലോ ഇന്നിട്ട് പിന്നെ കമ്പ്യൂട്ടർ ക്ലാസെയ്ക്ക കല്യാണത്തിന്റെ മുന്നേ കമ്പ്യൂട്ടർ പഠിച്ചുന്ന് അത്രേ അതന്നെ വീണ്ടും ആ പിന്നെ എന്താ വർക് ചെയ്തിട്ട് എന്നിട്ട് ഒന്നുമില്ല ഒക്കെ മറന്നേക്കാണ് അപ്പാ താരുനി ചെയ്യാ അമ്മ എന്റെ കോഴ്സ് തന്നെ എന്നിട്ട് ദിവസംമാണ് വരുന്നത്. പറയ്
അത് പെട്ടന്ന് കഴിയാൻ വേണ്ടിട്ട് കനവാണ് എനിക്ക് പ്രഗ്നന്റഒ മ്മോ വേഗം തീർത്താൽ പിന്നെ
നാല് മാസം ആയിക്കുണു ഇപ്പ വർക്യ്യാണുണ്ട് എന്താ ജല എന്താണ് കനാലുകൾ ഒക്- കണ്ടോ ഉണ്ടാക്കുന്നെ ആ അതിന്റ പണികൾ ഇപ്പോ ചെയ്യുന്നൊരു ഹോ അതെന്താ ഓഫീസ്ത്ര പ്രൊജക്റ്റ്‌ർല്ലേ എന്താ ഇപ്പ ജല എന്തോ
ജലധോരിറ്റി ആ
ആ ജലധോരിറ്റി അത് തോന്ന്ണ്ട് കനാലുകൾ ഒക്കെ പുതുക്കി പണിയും ഓക്കേ ചെയ്യുന്ന ഓഫ്‌ അതിന്റ പണികൾ ഓക്കേ നടക്കണ ആ
അങ്ങനെ എന്താലും കേക്കലോ ഇന്ന് അത് മാത്രം എടുത്തു എടുത്തിട്ട്ണ്ടാവും
ഹ് ആ ഇന്ന് അത് മാത്രം പിന്നെ കുറച് തിയറി എഴുതുകയും ചെയിതു. നമ്മ അങ്ങനെക്ക തന്നെ ചെയ്യാ ഇച്ചും നിക്ക് അങ്ങനെ തന്നെന്നു
മ്മ് അത്ര അത്ര തന്നെ ഉണ്ടാവാ
മ്മ്
ആ തിയറി ക്ലാസ്സ്‌ അനക്ക് ഒറ്റക്ക
അല്ല കൊറേന്ന് ഇന്ന് കൊറന്ന് ആളുണ്ടരുന്നു നല്ല തിരക്ക് അയിന്നു ഇന്ന്
ഏ കമ്പ്യൂട്ട-
അതെന്താ ക്ലാസ്സ് എടുത്തിട്ടില്ല എഴ്ത മാ ത്രേയിരുന്നു ക്ലാസ് ഇനി കൊറേ മൻ ദ ആ അഡ്മിഷൻസ് വരാണ്ട് ത്രെയാപ്പോ
ഒരുമിച്ച് എടുക്കാന്ന് വിചാരിച്ചിട്ടാവൂ ല്ലേ അയ്ശരി ഇന്ന്ട്ട് എപ്പളാ എത്തിയേ
ഞാന് അഞ്ചു മണി കഴിഞ്ഞിക്ക്ണ് തോന്ന്ണ്ട് ഏ ജ്ന്ന് എപ്പളാ പോന്നേ
ഞാൻ ഇന്നൊരു മൂന്നേ മുക്കാല് മൂന്നരൊക്കെ ആയപ്പെറങ്ങി
ഏ
ഇന്ന് പോവാണ്ടായതോണ്ട് ആലി റ്റു സെക്കണ്ടറി
ആ സെക്കൻഡറി പ്പൊ ഓള് മറ്റോ ഒണ്ടാവന്ന് വിചാരിച്ചിട്ട് ആ ആദ്യണ്ടാവന്ന് പറഞ്ഞിട്ട്
അ ഞാനിപ്പ എനക്കന്ന് ക്ലാസ്സില്ല ഞാൻ മറന്നും ജ്തിക്കുന്നു കേട്ടോ ഇന്നിപ്പോ രാവിലെ ഓരോ തിരക്കായത് കൊണ്ട്
ഓള് ഇന്നോട് ഇങ്ങോട്ട് പറക്കരു ഞാൻ സെക്കൻഡ് ട്രിപ്പ് പോന്നതോള്ളട്ടമ്മ ച്ചി
അത് ശെരി ഞങ്ങള എടാ ടാഗ് ഉണ്ടാക്കി മറ്റേ ബാഡ്ജ് ഉണ്ടാക്കിയ ശരിയായില്ല
ഏ എന്ത് ഞറി ശരിയയില്ലേ
ഞറി ഇങ്ങോട്ട് ലാസ്റ്റ് ആ ആ റൗണ്ട് ഇങ്ങോട്ട് ശരിയായി വര എന്നന്നില കറക്റ്റ് അതെന്താ നിക്കോ അങ്ങനെ കിട്ട
വെട്ടണതോ
വെട്ടണ അല്ലനമ്മള് മടക്കി മടക്കി ഇങ്ങനെ കൊടന്നിട്ട് ലാസ്റ്റ് പശ വെച്ച കാണ്ട് ഒട്ടിച്ചുവല്ലോ
ആ എന്നിട്ട് പിന്നെ അത് ഒരു പറന്ന- പ്രതലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു കൊടു ആ
പക്ഷെ അടെ കിട്ടണില്ലടിീ എനിക്ക് കിട്ടണില്ല പകുതിയായിട്ട് എന്താന്നറിഞഞ്ഞാ ശരിയായിട്ടാ ഞാൻ പകുതി തി ഉ്പോ
ആ കറക്റ്റ് ഒരേ അളവിലന്നെ ഞൊറി വരനം
അതുകൊണ്ടാവോ പക്ഷേ അങ്ങനെഇന്നെ നിർത്തുമ്പോക്കെ കറക്റ്റാണ് പിന്നെ ആ പാകത്തിനിതാണ്
ഏ വളുത് ഒരുപാട് വലുതല്ലോലുളുത്
പിന്നെ ഓനു കരഞ്ഞോന്നുംല്ലട്ടോ
എ ആ
ഉണ്ടാക്കാന് പിന്നെ ഒറക്കോൻ വന്നീ അയിലെ പിന്നങ്ങനെ ഉറങ്ങി എങ്ങനൊണ്ട് ക്രീം ഏതാ വാങ്ങിയെ ഞാൻ ഫോട്ടോ ഇട്ടന്ന തന്നെയാ വാങ്ങിയെ
അല്ലല്ല ച്ചെ ഫോട്ടോ മുട്ടീന്നോ
ഈ ഫോട്ടോല്ല മറ്റേ
ആ അല്ലല്ല ആയിന് നല്ല റേറ്റ് അടിന്നാണു ജ
ആ ആ എനിക്ക് സമത്തിനുണ്ട്
ഞാന് അത് തേച്ചിട്ടാണെ നല്ല മാറ്റണ്ട് ച്ചി നല്ല ഗ്ലോ ആയിക്കണ് ഞാന അത് വിചാരിച്ചിട്ടാ ചോയിച്ചാ
അത് താങ്ങുല അതന്നെയാ പിന്നെ പറയ ഇജേജന്ന വാങ്ങിയേ
പിരിഞ്ഞാനെ പുറ എടുത്തിട്ടില്ല മക്കൾ കാണെ ട്ടാലേ മ്മച്ചി മ്മച്ചിക്കത്ത ക ഊമ് ഊമ് വാച്ചും കണ്ടിട്ടില്ല ലിയമോള് പ്രത്യേകി ച്ച് പറയും
ആഹ് വിറ്റാമിൻ സീൻ സിയാണ് ന്റെ
ഗുഡ് വൈപ്സ് അത്കൊഴപ്പല്ലല്ലോ ആ ഇത് സൺ സക്രീമ് മോയിസ്റ്ററൈസ സ്റാങ്ങിയൊ
സൺസ്ക്രീനാണ് സംസ് സ്ക്രീൻ തന്നെയാണ് സൺസ്ക്രീനും സൺസ്ക്രീമും മാറ്റണ്ടോ
ഇല്ലല്ലോ സങ് ക്രീന് നല്ല പറയാ
ഉ സൺസ്ക്രീനാണ് ഇതിമേ എഴുതിയിട്ടുള്ളത്
സ്ക്രീനല്ലേ അതെന്നെ വരാ പിന്നെ
ആപ്പ ജു പറഞ്ഞന്നെ ഡോവ് ഡോവല്ല നിവ്വ
നിവ്യ
വ്യ
ആ അതെന്നെ ഡ്രൈ സ്കിൻ ആകുമ്പോ പറ്റും
ആഹ്
ഉം
ഓളോ പോലെ എന്തെക്കെ സ്കിന്ന് സ്കിൻ ടൈപ്പും എല്ലാം ചോയിച്ചിട്ടെന്നെയാണ്
ഒല് തന്നെ അത്യാശ്യം നല്ല വല്യ കടേ?
വല്യ
അങ്ങനത്തീലൊള്ളൂ അങ്ങനെ പറണ്ണരെ
ഉം ഉം ജോലി ഭയങ്കര സെറ്റപ്പിലെന്നെ ഉം ഞമ്മൾ ചോ എടുത്തരില്ലല്ലേ സാധാരണ
ആ ഇതോലെ നമ്മള് സ്കിന്നിനൊ
ഉം ഉം ഉം എനിക്ക് നീ അവിടുന്ന് പോര്നീന്റെ ഇടക്കൊരു എന്താ നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കുംമാണം
ആ ആഹ് ഏ എന്താണേ
ചെറിയ ക്വാണ്ടിറ്റിള്ളത് ഏതേങ്കലും വാങ്ങണ അവിടെ കൊറേ ഉണ്ട് പലേ ഐറ്റവും
വാട്ടർ പ്രൂഫ് ഒക്കെണ്ടടി
പ്രൂഫാണല്ലേ ക്ഷേ വാട്ടർപ്രൂഫ് ആവുമ്പോൾ തീ പോവാതിരിക്കുന്നാവോ നമുക്ക്
പശു ഞമ്മളെ കെട്ടത് നമ്മളൊക്കെ വാങ്ങണത് ഒരു ഭക്ഷണം കഴിക്ക അല്ലെങ്കിൽ ഒന്ന് മുഖം ഒന്ന് നനച്ചാല് അത് അത് പോയി പക്ഷെ എന്റെ ആ അപ്പൊ പോയി ന്റെ എളാപ്പാന്റെ കുട്ടി കുട്ടിന്റെ അട്ത്തണ്ട് ഞങ്ങൾ കല്യാണത്തിന് ഇട്ടീന്ന്ട്ടോ ഒക്കെ കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും
പോയിട്ടില്ലല്ലേ പക്ഷെ അങ്ങനെ ആകുമ്പോ പോകാനും പാടായിരിക്കും ല്ലേ? പാടുണ്ടായി
ആ ആ കുറച്ചൊക്കെ ഉണ്ടായി പക്ഷെ കുറച്ചൊക്ക ഒരു ലോങ് ലാസ്
ആ വാണേനും അല്ലാതെപ്പോ ഇത് പെട്ടെന്ന് പോകുമ്പോ പിന്നെ എപ്പളെപ്പളും ഇടാ നിക്കണ്ടെ ആ ആളടിയിലൊന്നും ഇപ്പ ഇടാൻ പറ്റൂലല്ലേ
പറ്റൂല പക്ഷെ ഇപ്പത്തെ മക്കൾ ഇടു അവരും ഉണ്ട്
ഉം
ഏതായാലും അങ്ങനൊക്കെയാണ് പിന്നെ ഫുഡ് എന്താന്ന ഇണ്ടാക്കിയേ? രാവിലെ
ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേനോ നെയച്ചോറും
എന്നിട്ട് ഇപ്പൊ ആയ്ചീല് ഒരീസം നെയ്ച്ചോറും ചോറയ്ക്കാറില്ലേ
ആ ആ അ അന്നെ മക്കള് പറയും മ്മച്ചി സ്കൂ സ്കൂൾകൊക്കെ പോകുമ്പോ ഇമ്മച്ചി പഠിച്ചാൻ പോവൊക്കെ ആവോണ്ട് ആ സ്പെഷ്യലൊക്കെ ഇണ്ട്ല്ലേ ഞാനീ
പെട്ടെന്ന് കഴിയാൻ വാണ്ടിട്ട്
കഴിയാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ ടോറിസ്ക് ഒന്നുമി ല്ലാതെ തി
ആ പെട്ടെന്ന് വേഗം ത ആ നാളെ ഞാനും അങ്ങനെ കാ ട്ടണമെന്ന് വിചാരിച്ചണ് നാളെ വെള്ളിയാഴ്ചയല്ലേ നാ
ആ ആ ആ എപ്പ് സ്പെഷ്യൽ ഉണ്ടാക്കും വാണ്ടേ
ആഹ് അത് ശനി ആ വെള്ളിയഴ്ച എന്തായാലും ഉണ്ടാവൂല ഇനിപ്പ ശനിയാഴ് ച്ചി ഇണ്ടാക്കണ്ടേ
ആ ശരിയാ അപ്പൊ എന്താട്ടാ എന്നിട്ട് നാളെ ഉണ്ടാ
നാളെ ഉണ്ടാക്കണം നാളെ ഞാനന്നോട് പർഞ്ഞില്ലേ കൊറെ പരിപാടി ഉണ്ട്ന്ന് അലക്കാനും ഇതിനൊക്കെ പിന്നെ അൻ്റക്കെ എ വൈ സി അപ്ഡേഷൻ ഒക്കെ വന്നോ അന്റെ ബാങ്ക് അക്കൗണ്ട്
ഇല്ലാ
ഇൻ്റത് വന്ന്ക്ണ് രണ്ടട്ടം വന്ന്
അൻ്റത് ഏതാണ്
ഫെഡറൽ ബാങ്ക്
ഏഹ്
എന്നിട്ട് ഇപ്പ കിട്ടണില്ല ഗൂഗിൾ പേ ഒന്നുമില്ല ഇപ്പൊ വർക്കാവണില്ല
തന്നെ
ആ ഒരു രണ്ടീസം ഒരു ഒരാഴ്ച മുന്നേനെ ഒരു ലെറ്റർ അയച്ചേക്കണൂ പോസിറ്റീവായി അന്ന് നമ്മള്
ത്
കെ വൈ സി അപ്ഡേഷൻ അത്രേ ഉം ഇനി ഇപ്പൊ ബാങ്ക്ക്ക് നാളെ പോവേണ്ടി വരും കാരണം ഗൂഗിൾ ബല്ലാത് ഇപ്പൊന്നും നടക്കൂലല്ലോ ഇന്നന്നെപ്പേ ഫെഡരൽ ബാങ്ക് ബടെ മറ്റേ
ഞാന് അയച്ചതൊക്കെ വന്നില്ലേ
ആ ഇജയച്ചതൊക്ക വന്ന്ക്കണു ഇന്ന് രാ ഇന്ന് ഇപ്പോ ഒര സറക്കായപ്പളാണ് ഇങ്ങനെ ആയത് ഉം പിന്നെന്തൊക്കെയ ഇന്നട്ട്
പിന്നെന്താ അങ്ങനെ പോണ് ണ്ട് ആഹ് എന്ന ഓക്കെ ട്ടോ ഞാൻ വിളിക്കാ
ഓക്കേ ന്നാ